ഹലോ
ആ കേക്കാവോ
ഓ കേക്ക്ണ്ട്
ആ എന്തൊക്കെണ്ട് വിശേഷം ആ സുഖ
ആ ആ നല്ല സുഖന്നെ മയണ്ടോ ഓ ന്നൊരു കല്യാണം ണ്ടായിന് കല്യാണത്തിന് പോയി വന്നതാ ആ ഇപ്പട് കല്യാണം കഴിഞ് ഇങ്ങട്ട് എത്തിട്ടേ ള്ളു ആ ആ അടുത്തല്ല കൊറച്ച് പോകാണ്ട്അല്ല കൊറച്ച് ച്ച് പോവാണ്ട് ഓ ട്ടോല് ഞങ്ങള് എല്ലാവാരുംപാടെ പോയി വന്നാ ആ ആ അതെലെ ആ ബന്ധുവാണ് ആ
ഉം കല്യാ കല്യാണം ന്ന് പറയുമ്പോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കല്യാണം ന്ന് പറയുമ്പോ എന്നതാ ഒരാഴ്ച മുമ്പേ തൊടങ്ങുവല്ലോ
ആ ഒരാഴ്ച മുമ്പേ തൊടങ്ങും പലേ പരി തലേന്ന് ന്തൊക്കെ പരിപാടികളാ
ആഹ് സധാരണ അതുപോലെല്ലെ ഓരോ
ആ ങ്ങളവ്ടിം അങ്ങനെന്നെ മധുരംന്ന്യാച്ചേ കല്യാണംന്ന്‌ തന്നേ
ന്തോ ഉം ഒരാഴ്ച നുമ്പേ മഞ്ഞ കല്യാണമായി എല്ലാം അതെന്നേ ഇപ്പം ക സ്വർണ്ണത്തി സ്വർണത്തിനെന്നാ വെലാ
സ്വർണം ആഹ് മൂന്ന് പവനെറ്റെ ആകെ വാങ്ങ്യെ മൂന്ന് പവനാ വാങ്ങിയത് പുതിയ പെണ്ണിന്, പിന്നെ രണ്ട് പെങ്ങമ്മാര് ഓരോ പവൻ കൊടുത്ത്, അങ്ങനെ അഞ്ച് പവന്. അത്രെയേ കഴിയുള്ളൂ. പാവങ്ങളാ
അതെ പ പാവങ്ങളായാ പോലും ഒരു സാമാന്യ ഒരു ഇതൊള്ള ആളുകളായാ പോലും ഒരു രണ്ട് പവൻ വേടിക്കുമ്പോ രണ്ട് ലക്ഷം രൂപ, പത്തു പവൻ വേടിക്കുമ്പോ പത് ലക്ഷം രൂപ ആയി കഴി പത്തു ലക്ഷം അല്ല അതി മേ ല്ലാം പിന്നെ കല്യാണത്തിന്റെ ചെലവുകൾ എന്നതാ ഫുഡായിട്ടും ഉം
ഒന്നര ലക്ഷം കൊടുക്കണ്ടേ ഒരു പവൻ കയ്യില് കി
ആഹ് ഒന്നര ആഹ് ശെരിയാണല്ലോ ഒന്നര ലക്ഷം രൂപ ഓ എന്റെ പൊന്നേ അത് പിന്നെ വസ് ത്രത്തിന്റെയോ?
ആഹ് വസ്ത്രത്തിനു ഒക്കെ അങ്ങനെന്നെ മി മിനിമം ഒരു കല്യാണം കഴി ക്കണെങ്കില് ചെറിയ ഒരു കല്യാണം കഴിക്കണെങ്കില് ഒരു ആറേഴു ലക്ഷം ഒക്കെ കയ്യില് വേണം എങ്ങനെ ഒരു നിക്കാഹ് ആ ചെലവിന് മാത്രം
ആ പിന്നെ നിക്ക ആ അതന്നെ പിന്നെ ആ ട്ടാണ് വീട്ടുകാർക്കായി പെണ്ണിനായി വസ്ത്രം എടുക്കലതിനപ്പുറം വീട്ടുകാർക്ക് അടുത്ത ആർക്കെങ്കിലും എടുക്കണ്ടേ
ഓ ആക്കവാടോ
പിന്നെ എളയതും മൂത്തതൊക്കെയൊണ്ട് അതുങ്ങക്കടെ
ആ ആഹ് ഈ പാവ ങ്ങള് എല്ലാരും കൊടുത്തു കഴിച്ചിലാവും ഈ ഇടത്തരം നിക്കണോരാണ് ബുദ്ധിമുട്ടുക
ബുദ്ധിമുട്ട് ആഹ് അത് ശെ രിയാട്ടാ
പാവങ്ങൾക്ക് നമ്മളെല്ലാരും പാവങ്ങളാ ന്നാണ്ട് ഒരു വീട്ടിൽന്ന് എന്തായാലും അഞ്ഞൂറ് രൂപ ഒരാള് പോവാണെങ്കിൽ കൊടുക്കൂലേ
കൊടുക്കും അത ന്നേ
ഒരു ഒരു വീട്ട്ന്ന് ഒരാള് പോവാണെങ്കില് അഞ്ഞൂറ് കൊടുക്കും അ ന്നാ ഒരു നാലഞ്ച് പിന്നെ ആൾക്കാര് വിടുമ്പോ നമ്മള്ക്കെത്ര ആയാലും കൊടുക്കൂലേ
കൊടുക്കും കൊടുക്കും
ആഹ് ഈ പാവങ്ങള് വരുമ്പം പിന്നെ ആ എടത്തരക്കാർ ക്കാണ് ആരും കൊടുക്കൂല്ല ഓലറിയാം ഓൽക്ക് ഇണ്ടല്ലോ പറയും എന്നാ ഓലത് ട്ടും ആരും അറിയില്ല ഓല അവസ് ഇതെന്താന്ന് പുറത്ത്ക്കാരും അറിയില്ല അങ്ങനത്തോൽക്കാണ് ബുദ്ധിമു ട്ടേ
ഏറ്റവും ബുദ്ധിമുട്ട് അത് തന്നെ ഏത് കല്യാണം മാ ത്തുള്ള ഏതൊരു ഏത് അവസ്ഥയിലും അങ്ങനെയള്ളത് നമ്മളിപ്പോ ഒരു ഏഹ് പെരുന്നാളൊക്കെ വന്നിട്ട് നോമ്പിന്റെ സമയ ത്താല് സക്കാത്തു കൊടുക്കണേനൊക്കെ അ തും അങ്ങനെ തന്നെയല്ലേ
ആഹ് അതും അങ്ങനെത്തന്നെയാണ് പാവങ്ങള് എല്ലാരും കൊടുക്കും അപ്പൊ ഞ പിന്നെ ഇടത്തര ക്കാരെ ഓലെ ഉള്ളില അവസ്ഥ അറിയില്ല പൊറമേക്കു നല്ല ഇതേയ് കാരം അപ്പൊ ഓല് വിചാരിച്ചു ആ ഓല്ക്ക് കൊടുക്കണ്ട വിചാരിച്ചു ന്ന് പറഞ്ഞാ അത് ചെലപ്പം മാണെങ്കില് ഉള്ളില് പറ്റെ ഇല്ലാത്ത അമ്മക്ക് അറിയാൻ കഴിയൂല
അതെ ആഹ് അതെ അതെ ശെരിയാ പാവം
ആഹ്
ഉള്ളെ ഒള്ളൊരിഷ്ട്ടം പോലെ അങ്ങനെ വാരിക്കോരി ആ ഒരിത് ഉണ്ട്
ആ പാവങ്ങൾക്കും കൊടുക്കും അയിന് എടെലപ്പെട്ടോലാണ് എല്ലാകാര്യത്തിലും കുടുങ്ങ
പിന്നെ
ആ ഇത്ത അടിപൊളി കല്ല്യാണായിന് ഉം
അതെലെ
ആത് ആ കുട്ടിയെ ഓ ആ കു പിന്നെ ആ കുട്ടി ഇങ്ങോട്ട് നമ്മള ഇപ്പ ഇലക്ഷൻ കഴിഞ്ഞില്ലേ ഇലക്ഷൻ കഴി ഇലക്ഷന് കുട്ടി വോട്ട് ചെയ്യാമെട്ടിട്ടാണ് അവിടുന്ന് പോയി പോയതേനി അപ്പോ എല്ലരുമ്പാട കൂടി പോയപ്പോ ഓട്ടോറിക്ഷന്ന് ഇങ്ങനെ ഒരു സുഖല്ലിത്ത കുട്ടി ഉണ്ട് ആ വീട്ടില് പാപ്പന്റെ പേങ്ങള് സുഖല്ല പിന്നെ കൊറച്ചൊരു ഉം മാനസികായിട്ട് ആ അങ്ങനത്തെ ഒരു കുട്ടിയുണ്ട് അപ്പ അതിനെ വോട്ടേയ്യാൻ വേണ്ടി എറ പിന്നെ ആ ഓട്ടിസം പോ ത്തെ അങ്ങനത്തെ ആ കുട്ടിനിം കൊണ്ടേയിന് വോട്ടേയ്യാന് അതിന് വണ്ടിന്ന് ഇറക്കണത് ഈ രണ്ട് കുട്ടികളായിനി അങ്ങനെ അവിടന്ന് കണ്ട് കണ്ട് ബാപ്പ കണ്ട് കണ്ട് ഇണ്ടായ കല്യാണ ഹലോ കേൾക്കാ ക്കണില്ലേ
ച ഉം
അങ്ങനെ വാപ്പാ കുട്ടിനവിടെന്ന് കല്യാണ പേരെ ഏത് വോ ട്ടിനു എറ വോട്ടെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നേ കണ്ടിക്കാണ്ടേ അങ്ങനെ ഇണ്ടായ കല്യാണാ വാപ്പാക്ക് ആ കുട്ടിനെ ഇഷ്ടായിക്കാണ്ട് അപ്പോ ഒന്നും വേണ്ടാനാണ്ട്
ഓ ആ കട്ട്
ച്ച് നടക്കാനേ ഉള്ളൂ ഇവിടെ അടുത്തേക്കെന്നെ
ആ ആ ആഹ് ഓ അങ്ങനെയൊക്കേ വന്ന് കിട്ടിയ ഫാഗ്യം ആണ് അല്ലാതെ ഇപ്പോഴത്തെ പെൺപിള്ളോരുണ്ടായി കഴിയുമ്പോ പെൺപിള്ളേരെ കെട്ടിക്കാൻ പ്രായം ആവുമ്പോഴ്ത്തേ മ്പേ കർന്നോമാരെ ചങ്ക് കേടന്ന് ഉരു വ്വ് ഉം
ആ ശരിയാ ആ ആ മേത്തലങ്ങാടിക്ക് അ ആടെ അടുത്തേക്കല്ലെ കല്യാണംകഴിച്ചെ അ
അതെല്ലെ
ആ ഓല് ട്ട് ഓ ഒരുതിലേ ആ വോട്ടിനൊരു സ് പോക്കാ പോയിഞ്ഞത് അപ്പ അങ്ങനെ കണ്ട് ബാപ്പ കണ്ടുക്കണ്ടങ്ങനെ അന്വേഷിച്ചുണ്ടാ ട്ടിയതാ അതുകൊണ്ട് തോന സ്വർണ ക്കറിയാലോ ഇവലവസ്ഥ അതൊന്നും ചോദിച്ചിട്ടുല്ല കൊടു തൊട്ടൂല്ല വല്ല ഒരു ഇതിനനുസരിച്ച് പോല ഒരു മൂന്ന് പവൻ വാങ്ങി അത്രയേ ഉള്ളൂ
കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെയാവുമ്പോ പിന്നെ കുഴ പ്പല്ല പെങ്കച്ചാര് അവരെ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാ ആവുമ്പോഴത്തേക്കും കാണാന് ലെ
അ
ആ അങ്ങനെയൊക്കെ ഒന്ന് കി
ഹ് മാ കുട്ടി ഭാ ഗിയുണ്ട് കുട്ടി നല്ലോ പഠിക്കും ചെയ്യും
ആ പഠിക്കണ മോളാണോ
ആ എന്തോന്നോ ന്നെ സിംഗ് എന്തോ പഠിക്ക തോന്നുന്ന ആ ആ അല്ല പഠിക്കും ചെയ്യും അപ്പൊ അങ്ങ ആ അയ് അങ്ങനെ ഉണ്ടായത് എടുത്തക്ക് തന്നെ എടുത്തക്ക് തന്നെ കൊറച്ചൊരു നടക്കാനേ ഉള്ളു നടന്നു പോനേ ഉള്ളു
ഉം പഠിക്ക പിള്ളരെ എന്തായാലും പഠിച്ചൊരു ജോലി കൂ ടെ മേടിച്ചിട്ടാണെങ്കില് ഒരു ഭാഗ്യംണ്ട് കാരണം
ഇപ്പത്തെ മക്കൾക്കൊക്കെനെ ആ ഇപ്പത്തെ മക്കൾക്കൊക്കെ കൊറച്ച് തല വെ ചുണ് എന്താച്ചാല് മക്കളിപ്പം അല്ലേ ബുദ്ധി വെച്ച്ണ് ഞമ്മളെ ഒന്നും കാലത്ത് അങ്ങനെല്ലേയ്ന്നു നമ്മൾതൊക്കെ കല്ല്യാണം ഉണ്ടാക്കിയിട്ട് നമ്മളോട് പറിയാ അന്നെ കെട്ടിച്ച്ണ്ട് പറിയല്
ആ അതന്നേ
ഇപ് ഇപ്പ അങ്ങനെല്ലല്ലോ ഇപ്പൊ കു പിന്നെ കുട്ട്യാള് പറിം പുട്ട് കുട്ടേളെന്നെ പറയാണ് ഇൻക്കൊരു ജോലായി ട്ട് മതി കല്യാണം ന്ന്
കല് അതന്നെ ജോലിം പ്പൊ വിദ്യാഭ്യാ സോം വേണെന്നുണ്ടല്ലോ
ഓ കുട്ടേക്ക് വേണന്ന്ണ്ട് ക്ക് ജോലി വേണം കു ദ്യാഭ്യാസം മാണം ഓലെന്നെ ഇങ്ങട്ട് പറിം ഞങ്ങൾ ജോലിയായിട്ട് മതി നമ്മളൊന്നും ആയന്ന് അങ്ങനെ അല്ലെനീ മേം പുട്ച്ച് ച്ച് കെട്ടിച്ചലേനി
പത്ത് കഴിയ്ണെ നോക്കിയിരിക്കും
ആ പത്ത് ത്താം ക്ലാസ്സ്‌ കഴിയ്ണെ നോക്കിയിരിക്കലേനി പുട്ച്ച് കെട്ടിച്ചാന് ഇപ്പൊ അങ്ങനെല്ല കുട്ട്യോള് ഇങ്ങട്ട് ആ കുട്ട്യോള് ഇങ്ങട്ട് പറാണ് ഞങ്ങൾക്ക് കെട്ടിച്ചാന് ആയില്ല
ഒരു ജോലി അതുവെച്ച അത് പോലെയാണല്ലോ സമൂഹത്തിന്റെ വളർച്ചയും എന്നാ വെച്ചിട്ട്ണ്ടെങ്കില് ജോലി ഒരു ജോലി ഇല്ലെങ്കിൽ ഒന്നുമില്ല സാധനങ്ങൾക്ക് വിലയായാലും
രണ്ടാക്കും ജോലി വേണം ഒരു വീട്ടില് പ്പൊമ്
ആ രണ്ടു പേരുകൂട്ടിയാൽ കൂടൂല മക്കളെ പഠനമായാലും ഓരോ ജീവിത രീതി ആയാലും അല്ലെ
ഓ അതൊക്കെ അങ്ങനെ തന്നെ ഓരോ കടേക്കൊക്കെ കയറിയാൽ ഓരോ ഡ്രസ്സൊനൊക്കെ എന്താ വെല
വെല അതെന്നെ അല്ല ഒരു കിലോ അരിക്കെന്താ പ്പൊ വെല
അതെന്നെ പെരുന്നാളൊക്കെ വന്നാലും എന്തായാലും നല്ല ചെലവല്ലേ നമ്മക്ക്
പിന്നേ എന്തൊരു സ്വന്തക്കാരെ പോലെ
ഏ സ്കൂള് തൊർക്കുമ്പോ ഇസ്കൂല് തൊർക്കുമ്പോള് അങ്ങനെക്കെ വരുമ്പോളൊക്കെ നല്ല ചെലവ് വരും
അതെന്നെ സ്കൂൾ തൊർക്കുമ്പോ പിന്നെ ഒന്നും നോക്കണ്ട ബായ്ഗായിട്ടും പുസ്തകം കോട
ആ പിന്നെ എന്തൊയ്ക്കെ ഉണ്ട് മയക്കെ ഇണ്ടോ ഇങ്ങളവിടെ
നൽക്കണോ
ഇന്ന് ഇവിടെ നല്ല വെയിലാട്ടോ കാലാവസ്ഥ മായ ചെയ്തിട്ടേ ഇല്ല ഞാൻ തിരുമ്പതൊക്കെ പൊർത്ത് തോരട്ടക്കാ ആ ഒണങ്ങിയേ ഞാൻ ഒണങ്ങി കൊർച്ച് ഞാൻ എട്ത്ത് കൊണ്ടന്നു കൊർച്ചും കൂടി അവിടെണ്ട്
മഴ പെയ്ത് തൊടങ്ങ്ണ് തൊടങ്ങണേന് മുമ്പ് തൊടങ്ങി
ഓ ഇവടെ നൽ ഇന്നലെ നല്ല മഴേയ്ന് ഇന്നലെ പൊർ ങ്ങാ കഴിഞ്ഞല്ലേയ്ന്ന് ആ
പിന്നെ തുണി ഉണങ്ങാനൊക്കെ ക്കെ യൂണിഫോം ഒണങ്ങാനാനൊക്കെ എന്തൊരു പാടാ അല്ലേ
ഓ ഇന്നലെ ഇന്ന് ഇല്ല ഇന്ന് നല്ല വെയിലാ ഇന്ന് എല്ലതും ഒണങ്ങി
ആ ഇപ്പം മടങ്ങിയ അതേല്ലേ
ഇന്നലല്ല മഴെനു
ആ ആഹ അല്ലെ മഴ മഴ തൊടങ്ങുമ്പോ തന്നെ ഓരോ സ്ഥലങ്ങളില് ഇടിങ്ങിലായി ലായി അങ്ങനെ തൊടങ്ങുവല്ലോ?
ആഹ് പേടിയാണ് മഴക്കാലം വന്നാല്
ആ അതെ ന്യൂസി കണ്ട് പീരുമേട് എന്ന് പറയണ സ്ഥലത്ത് ഏഹ് ഒരു ഏഹ് എൺപത് ലക്ഷം മൊടക്കി ഒര് അഞ്ചുനില കെട്ടിടം പണിതതാ എന്നിട്ട് ഏഹ് അവരടെ അവിടെ മണ്ണിടിഞ്ഞ് വീണ് കെട്ടിടത്തിന് പരി ഏഹ് പരിക്ക് പറ്റി.
എവിടെ പീരുമേടോ?
ആഹ് പീരുമേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ ഓരോ സ്ഥലത്തങ്ങളിലെയൊക്കെ ന്യൂസ് വെക്കലില്ല, ഈ ഫോണി കൂടെ കണ്ട, ന്യൂസ് വെക്കാനേ സമ്മയിക്കൂല്ല, ഈ പിള്ളാര് സിനിമയും കണ്ട് അങ്ങനെ കണ്ടോണ്ടിരിക്കും.
പിന്നെ
ഉം അങ്ങനെയൊക്കെ പോണു.
ആഹ്
അന്നാ വെച്ചോട്ടെന്നാ ചോറ് കൊടുക്കാൻ വേണ്ടി
ആഹ് എന്നാ ശെരി ട്ടോ ഞാൻ വിളിക്കാ